ആഹ നിങ്ങളൊന്ന് സൗണ്ടില് സൗണ്ട് ഒന്ന് കൂടുതലാക്കുവോ
സൗണ്ട് ഫുള്ളാണല്ലോ.
ഓ ഒന്ന് ഒച്ചേല് വർത്താനം പറയോന്നാണ് പറഞ്ഞത്
ആഹ് കേക്ണില്ല?
ആഹ് കേക്ക്ണ്ട് ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങള്?
ആഹ സുഖാണ് അങ്ങനെ പോവുന്നു പനിയിരുന്നു. പനിയൊക്കെ മാറി ഇപ്പൊ ഉം
മഴക്കലായൊണ്ട് ഇപ്പം എല്ലാർക്കും പനിയാണല്ലോ
ഉം...
അതെ അതെ മഴ ഉണ്ടവിടെ?
ആഹ മഴ പെയ്തോണ്ടിരിക്കപ്പം.
ഓ ഇവിടെപ്പൊ പെയ്തോണ്ട് നിക്കാണ് അതാവുമ്പോ നമ്മുക്ക് പുറത്തേക്ക് എറങ്ങാനും കഴിയില്ല
ആഹ അതെ
അതെ അതെ നമ്മളെ പണികളൊന്നും നടക്കൂല അപ്പം മു മുറ്റടിക്കാൻ മുറ്റടിക്കണംന്ന്ണ്ടെങ്കിലും മഴ കാരണം ഇപ്പം മുറ്റടിക്കാനും കയ്യില്ലല്ലോ
ആഹ ഇന്റെ മിറ്റൊക്കെ കണ്ടാ മതി പനിയല്ലേ വെയ്യേനും
ആ അതെ അതെ അതെ അതെ ങ്ങൾ ചായയൊക്കെ കുടിച്ചോ?
ആഹ ചായ കുടിച്ച് ചായൊന്നും വേണ്ട പനി മാറിയതൊണ്ടെ ചായ കുടിക്കാന് നല്ല സുഖണ്ട് ചൂടുള്ള ചായ
ആഹ അതെ അതെ അതെ ഓ പനിക്ക്പ്പോ ഏറ്റവും കൂടുതൽ ചൂടുള്ള സാധനങ്ങളാണല്ലോ നല്ലത് ശരീരത്തിന് നല്ലത് ചൂടുള്ള സാധനങ്ങളാണല്ലോ
ആഹ ചൂടുള്ള ചായ എടുക്കുമ്പോ നല്ല സുഖം ബാക്കിള്ളതൊക്കെ തി ന്നുമ്പോ രസല്ല്യാ വാ യക്ക് രുചില്ല. ഉം ഉം ഇന്നട്ട് ഫുഡ് ഒക്കായോ?
ആ ഫുഡ്ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഉച്ചകത്തെ സാധനങ്ങളൊക്കെ നമ്മള് രാവിലെ തന്നെ ഉണ്ടാക്കി വെ ക്കും അതോണ്ട് പിന്നെ വൈകുന്നേരം രാത്രികക്ക് ക്കുള്ളത് വരെ നമ്മള് രാവിലെ ഇണ്ടാക്കി വെക്കും അപ്പൊ പിന്നെ ഫ്രീ ടൈം ആണല്ലോ ബാക്കിയുള്ള ടൈമിലൊക്കെ. അതാവുമ്പോ നമ്മക്ക് വെർതെ ഇരിക്ക വേറെ പണി. വേറെ പണി ഇണ്ട്ന്ന്ണ്ടെങ്കിൽ നമ്മുക്ക് അത് എടുത്ത് നടക്ക.
മക്കളുണ്ടോ?
ഇല്ല ല്ല ഇന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട്. ഒള്ളു ഇന്നെ കൊണ്ടയിട്ടില്ല ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞെന്റെ ശേഷം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ വർക്ക്. ക്ക് ചെയ്ത് അതിപ്പം. ആ വ അയിന് പഠിച്ചാണ്ട് വർക്ക് ചെയ്തൊണ്ട് ഇങ്ങനെ നിക്കാണ് അപ്പം. നമ്മള് വീട്ടിലിരുന്നാണ്ടന്നെ ഞമ്മക്ക്. പൈസണ്ടാക്ക ഫാഷൻ ഡിസൈനിങ്
അപ്പൊ ഓൺലൈനായിട്ടാ പഠിക്ക്ണ്
അല്ല ഞൻ അവിടെ മൂന്ന് മാസ നാലു മാസായിട്ട് ഞാനവിടെ വർക്കി പഠിച്ചാൽ കേറീനി പിന്നെ ഞാൻ അവിടുന്ന് ആ കടയിൽ തന്നെ വർക്ക് ചെയ്തു അതിന്റെ ശേഷം ഞാൻ പിന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരുന്നാണ്ട് ഞൻ വർക്ക് തൊടർന്നുകൊണ്ടിക്കണ് ഓൺലൈനായിടല്ല ല്ല നമ്മള് നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മള് അളവ് വെടുത്താണ്ട് സ്റ്റിച്ചിങ്ങ് ചെയ്ത് കൊടുക്ക
അപ്പൊന്താ ഡി ഡിഗ്രി എടുക്കണില്ലേ ഡ ഡിഗ്രി പഠിക്കണില്ലേ ചോയിച്ച ഇപ്പ പ്ലസ് ടു പോറല്ലോ ഡിഗ്രി വാണല്ലോ
ആ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതെ അതെ അതെ അതെതെ ഞാൻ പോയിട്ടില്ല ഞാന് അതിന്റെ മുമ്പ് തന്നെ ഞാൻ വേഗം ഇതിന് ചേർന്നു ഇതാവുമ്പോ എങ്ങനായാലും വീട്ടിലിരുന്നാണ്ട് പൈസ ഇണ്ടാക്കാലോ വരുമാനം ഉണ്ടാക്കുമല്ലെ അതെതെ നമക്ക് ങ്ങട്ട്ണ്ടാക്കാം
ക്വാളിഫിക്കേഷൻ വേണ്ടേ അപ്പൊ പിന്നെ കാരും അത് പഠിച്ചാ മതിയേ നി
ആ അതെ അതെ അതെ ക്വാളിഫിക്കേഷൻ കൂടുതൽ ഇണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടും
ആഹ ഉം ഈ പൈസന്റെ അല്ല ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും നമുക്ക് പിന്നീട് വേറെ വല്ല ജോലികൾക്കും
ആ അത അതെ ആ അത അതെ അതെ അതെ നമ്മക്ക് കൂടുതൽ ഇപ്പ സ്ത്രീകൾക്ക് കൂടുതൽ അവ അവസരങ്ങൾ കൂടുതലാണല്ലോ ഇപ്പത്തെ കാലത്ത്
ഉ അപ്പൊ ഡിഗ്രി എടുത്തോ ളോ ണ്ടു എന്തായാലും
ആഹ അതെ അതെ അതെ നിങ്ങെന്താണ് ഒഴിവ് സമയങ്ങള് ചെയ്യാറ്
ഞൻ എന്താ എനിക്ക് മക്കളുണ്ടല്ലോ മക്കള് ഞാന്റെ ജോലികൾ ചെയ്യും പിന്നെ കൊറച്ചേ രൊക്കെ ഫോണിലങ്ങനെ നോക്കും പിന്നെ ഒഴിവ് സമയങ്ങളങ്ങനെ നമുക്ക് കൊറവല്ലേ നമ്മുക്ക്
ആഹ് അതെ രാവിലെ ട്ട്രൂ ട്ടി ടൈം കഴിയുമ്പോത്തിന് ഞമ്മളെ ടൈം കഴിച്ചില്ലേ
ആഹ ഒഴിവ് സമയംന്ന് പറയാന്ന അങ്ങനെ കൂടുതലൊന്നും കിട്ടൂല കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ വർക്ക് വീട്ടില് ജോലികൾ ചെയ്ത് പിന്നെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കില്
ആഹ അതെ അതെ ഞാനിപ്പോ സമയങ്ങളിൽ ഇപ്പൊ പഴയ മൂവീസ് ഒക്കെ കാണുവല്ലോ പയമ മൂവി കാണും പിന്നെ സെലിങ്കോ ജഗദീഷി പിന്നെ മുകേഷ് അങ്ങനെ ഓലെ പഴയ പൊലിമണ്ടാവു ലേകോമഡി പടങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും അപ്പൊ ഈ മഴ ഇങ്ങനാ യോണ്ട് തണുത്ത് ഇങ്ങനെ പുതപ്പും മൂടിക്കാണ്ട് നമുക്ക് ഓറങ്ങിയാ പിന്നെ അെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസാണല്ലോ അ ഇപ്പത്തെ മൂവി തൈന് ഒക്കെ ക്രൈ ആണ് അപ്പൊ അതകുമ്പോ നമ്മള് മൈൻഡ് തന്നെ മാറിപ്പോവും അ കണ്ട അതെ അതെ അപ്പൊ പണ്ടത്തെ രസമൊനന്നും ഇല്ല ഇപ്പത് മൂവീസിന്
പിന്നെ അങ്ങനെയല്ല നമ്മളെ ഫോണ് എടുത്താൽ തന്നെ നമുക്ക് ഫോണിൽ ഓരോ ഇണ്ടാവും കാണാന പിന്നെ അങ്ങനെ തന്നെ പോകും സമയം
ആ അതെ അതെ അതെ അതെ നമുക്കിപ്പ ഇപ്പൊ ആ അതെ അതെ പോണ കണ്ടാ തന്നെ ഇപ്പോ ടൈമ് പോകണ തന്നെ അറിയില്ല
ആ ഫോണ് തൊട്ടാ മതി ഉ കാണണ്ട ആവശ്യല്ല ഫോണ് ന്ഭയങ്കര ടൈം പോണ സാധന
ഓ നിങ്ങള് വീട്ടില് ചില ചെടികളൊക്കെ ഉണ്ടോ
ഇല്ല ഞാന്ഞ എന്റെ ഞാൻ നിൽക്കുന്ന വീട് തറവാടാണ് അത് ഓടു പോരെ എനിക്ക് വീട് തറപ്പണി കഴിഞ്ഞിട്ടുള്ളു വീടായിട്ടില്ല അപ്പൊ ഈ വീട്ടില അങ്ങനെ ചെടികളൊന്നും വെക്കലില്ല
ഓ നമ്മള് വീട്ടില ഇണ്ട് ട്ടോ നമ്മൾ വീട്ടിൽ ചെടി ഐറ്റംസ് നമ്മൾ മുറ്റത്ത് ഇങ്ങനെ കുിച്ചിട്ട് നല്ല രസമല്ലേ നല്ലൊരു മൈൻഡ് കിട്ടും നമ്മൾ ആ ചെരുമക്ക തന്നെ നോക്കുമ്പോം തന്നെ നല്ലരു റിഫ്ലഷ ആണ് നമ്മള മൈൻഡന് നല്ല രസണല്ലോ കാണാന വീടിനന്നാണ് രസമാണ് കാരണം എന്ത വെച്ചാൽ നമ്മളിപ്പോ പുറത്തുന്ന്ും അങ്ങന മക്കാള അയൽപ്പക്കത്ത നിന്നും കിട്ടുന്ന ചെടികളൊക്കെ നമ്മള് വരക്കട്ടിൽ ഇങ്ങനെ പൊഴിച്ചിട്ട് നല്ല രസം കാണൻ ഈല ഐറ്റംസ് ഉള്ള ഉണ്ടാവുമ്പോ നല്ല രസമാണല്ലോ പൂക്കൾ ഇടത് വേറെ ആയാലും പൂക്കള ഇപ്പ ഇടുന്നത് ഈ മഴ ആയൊണ്ട ഇക്ക ചീഞ്ഞിനി അപ്പൊ പൂക്കളന് രസം കിട്ടണെന്നില്ല കൃഷി ഐറ്റംസ് ഒക്കെിക്കാറുണ്ടോ വീട്ടിലെ
ഇല്ല അല്ലെങ്കിലും ചെടികള് പൂക്കളൊക്കെ വിരിയുന്ന ചെടികളും നല്ല ഭംഗിയുള്ള ചെടികളും കാണുന്നില്ലരസല്ല
ആ അതെ അതെ അതെ അതെ നല്ല രസമാണ് അതെത അതെ നിങ്ങൾ കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ അപ്പത്തേ
ഇല്ലല്ല ഞാനൊന്നും ചെയ്യലില്ല ഞാൻ പറഞ്ഞില്ല സ്വന്തമായിട്ട്് ഞാനിവിടെ തറവാടല്ലേ പിന്നെ ഞാൻ അങ്ങനെ ഒന്നിക്കൊക്കൊന്നും നോക്കാറില്ല നമുക്ക് സ്വന്തമായിട്ടരു ഇത് ആവുമ്പോ ഉ
നമ്മള് വേടക്ക കുട്ടികളൊക്കെ നടത്താറുണ്ട് കാരണം എന്താെന്ന് വെച്ചാൽ നമ്മെ വീട്ടിലെ ആവശ്യങ്ങൾക്ക അനുസരിച്ച് നമ്മൾ കുറ അന്ന് വാങ്ങണ്ടല്ല ഇപ്പൊ അടുക്കളക്ക ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഐറ്റംസ് ഒക്കെ നമ്മള ഇവിടെ കൃഷി ചെയ്താ തന്നെ നടത്തിത് കാര എന്ത പച്ച ആ അതെ അതെ പ ആഹ അതന്നെ ആ അതെ അതെ നമ്മക്ക് ജൈവ വള ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മള ആ ഹെൽത്തിന് നല്ലതാണല്ലോ നമുക്ക് പിന്നെ രോഗങ്ങള്ൾ വരാതിരിക്കാൻ ഇത് തടയും
അതെ ഉം പച്ചക്കറി ഇപ്പൊ പിന്നെ എല്ലാ വീടുകളിലും വെഡ് ചെയ്തുന്നാണെങ്കിലും ഫ്രൂട്ട്സും ഉണ്ടാവുന്നുണ്ടല്ലോ അങ്ങനെ അതും കഴിക്കാ
ആ് അതെ അതെ കൂ നമ്മള കവിടെ വീട്ടിലുണ്ട് ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് കൈതച്ചക്ക ഉണ്ട് പപ്പായ ഉണ്ട് അങ്ങനെ കൊറെ കുറെ ഞുക്ക് പിന്നെ കൂടുതൽ സ്ഥലങ്ങള ഉണ്ടായുകൊണ്ട് അതൊക്കെ പോയിച്ചിട്ടുണ്ടാക്കി നമുക്ക്ന്നെണ്ട അ പിന്നെ പോരാത്ത നമ്മ
അതൊക്കെ ഇവിടെണ്ട് അതൊക്കെ ആ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ണ്ട് അങ്ങനെയല്ല അല്ലാത്തന്നെ റംപുട്ടാൻ ആ പള കുറർമാമ്പഴം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പൊ നമ്മള് വീടുകളിൽ തന്നെ ഉണ്ടാവണ്ടല്ലോ
ആഹ അതെ അതെ തോന്നുന്നുണ്ട് അതെതെ അതാവുമ്പോ നമ്മുക്ക് പുറത്തുന്ന്ള്ള പുറത്തുന്ന് മാങ്ങണ പൈസ് നമുക്ക് ലാഭിക്കാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ എല്ലതും അതാവുമ്പോൾ നമ്മുക്ക് എടുത്തുകാണ്, പുറത്ത്, നിന്ന് വാങ്ങുമ്പോൾ, നമ്മള്, കെമിക്കൽ, അടിച്ചിട്ട്, വരില്ല അപ്പൊ, നമ്മള് ശരീരം നമ്മൾ കേടുവരുത്തുകയാണ് അതെ അതെ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ
ഞാനും ഞാൻ എന്റെ വീട്ടിൽ പോവും പിന്നെ എന്തെങ്കിലൊക്കെ ആവശ്യങ്ങൾക്ക് പോകുംഅല്ലാതെ ടൂർ ഒന്നും പോവലില്ലോ ഹസ്ബന്റ് പൊറത്താണ്, ഗൾഫിലാണ് അവരുണ്ടായിന്നപ്പ പോയിരുന്നു
ആ അതെയതെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടൊന്നും പോകാറില്ല
അങ്ങനെയൊന്നും വിടൂല ഫ്രണ്ട്സിന്റെ ഒപ്പൊന്നും
ഓ ഞാൻ പിന്നെ ഫ്രണ്ട്സിലൊക്കെ ആയിട്ടാ പാടെ പോകല് കൂടുതലും പോകാറ് ഫ്രണ്ട്സ് പ്പൈ തന്നെ ഓല് ഇപ്പ ഇപ്പ പോകുമ്പോ നല്ലരു രസമാണല്ലോ ഒരു വൈബ് കിട്ട് നമുക്ക് ഓർത്ത് ചിരിക്കാന് ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ ഓലപ്പം പോണത അവിടുത്താൻ
മം
ആഹ് കോടമഞ്ഞും അവിടുത്തെ പൂക്കോളും അതൊക്കെ കാ കണ്ടിരിക്കുമ്പോന്ന്തന്നെ നല്ല രസല്ലോ ഓലെ കളിയും ചിരിയും അതക്കെ കണ്ടോണ്ട് ക്കുമ്പോ തന്നെ നല്ല രസാണല്ലോ പിന്നെ അവിടുത്തെ ഓല് വൈബിന് അനുസരിച്ച് നിക്കുമ്പോ തന്നെ നല്ലരസാണ് ആഹ് അപ്പ നമ്മള മൈൻഡ് തന്നെ റിഫ്രഷ് ആവും ചെയും
അത് നിനക്കൊക്കെ ഇപ്പൊ എൻജോയ്മെന്റിന്റെ ടൈംമല്ലേ ഇപ്പൊ കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ മ മക്കളായിട്ടില്ല അപ്പൊക്കഅടിച്ചു പൊളിക്കാം ഞങ്ങൾ ഞങ്ങൾക്കങ്ങനെ പാടാ കുട്ടികള പിന്നെ കാര്യങ്ങള്ൾ നോക്കണം നമ്മളെ കാര്യം നോക്കണം
ആഹ്
ഉം അതിന്റെ കാര്യം നോക്കണം ആ ചോ
ഓഹ് അതെ അതെ നമ്മുക്കിപ്പോ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ടൈം ആണ് പിന്നീട് പിന്നെ കഴിയൂല അതാണ് അതെ അതെ നമ്മുക്കിപ്പ ഇപ്പളയാണ് എല്ലാതും കഴ്യ നമ്മളെ പ്രായം കഴിഞ്ഞ പിന്നെ ഇത് കിട്ടില്ലല്ലോ നമ്മളെ കുട്ടിക്കളി കുട്ടിക്കാലം കിട്ടില്ല ആഹ് അതെ അതെ അപ്പൊ പിന്നെ ഞാൻ ഫ്രണ്ട് സ
സി മടിച്ചു അത ഹലോ ഉം അതന്താ ഇക്ക